ഓ
കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് കേൾ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ഫോണി ഫോണിൻ നമുക്ക് ഇന്നിപ്പോൾ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അല്ലെ ഉള്ളത് ഫോണ് ഒരു നേരം നമ്മുക്ക് മാറ്റി വെക്കാൻ കഴിയ്ണില്ല എല്ലാം പിന്നെ സ്കൂളിലെ കാര്യ കാര്യങ്ങള് നമ്മള് പിന്നെ അറി പുറത്ത്ന്ന് അറിയേണ്ട വാർത്തകളൊക്കെ ഒക്കെ നമ്മളെ വിരൽത്തുമ്പില് ഫോണിലൂടെ നമ്മളറിയാണ് നെറ്റ് ഫോണില് നെറ്റ് ഒക്കെ കയറ്റിയാണ് നമ്മള് സ്ഥിരം ഫോണാണ് യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരായിട്ട് വീട്ടുക്കാരായിട്ടും ഒക്കെ ബന്ധപ്പെടാൻ നമ്മള് നേരിട്ട് പോകാതെ തന്നെ അവരുടെ വിശേഷങ്ങൾ അറിയാനും നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഫ്രണ്ട്സായിട്ട് അവരോട് അവരുള്ള ബന്ധം സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം പിന്നെ കൂട്ടി യോജിപ്പിക്കാനും ഫോൺ അവരുടെ വിശേഷം അറിയാനും ആ ബന്ധം നിലനിർത്തി കൊണ്ടു പോകാനൊക്കെ ഫോൺ ഉപയോഗിക്കാണ് നമ്മള് പിന്നെ ഇപ്പം ഈ ഫോണിലൊക്കെ പല പിന്നെ ഇതും വന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കോളൊക്കെ ആയിട്ട് മറ്റുള്ളവരു മുഖം കണ്ട് സം കണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ മ് ആദ്യക്കെ ആ പ ആ പണ്ട് ആ അതെ അവര് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുക്ക് കൂടുതലും പോക്ക് വരവുകളൊക്കെ കുറഞ്ഞ കാലാണല്ലോ ഇപ്പൊ മറ്റുള്ളവരായിട്ട് നമ്മള് ഓരോ വീട്ടക്കൊന്നും പോലും പണ്ടുള്ളവരാണെങ്കില് പിന്നെ പോയിട്ട് അവരെ കണ്ട് സംസാരിക്ക അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്ത് ഇപ്പം എല്ലാവാരും വീഡിയോ കോളും കോളു ആയിട്ട് അതില് ഫോണിൽ ഒതുങ്ങി ജീവിതംഒക്കെ
അതെ അതെ
എന്തെങ്കിലും ഷോപ്പിന് എന്തെങ്കിലും വാങ്ങാനായാലും ഫോണ് വെച്ചിട്ട് ഒരു ആപ്പുകളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് എല്ലാ എല്ലാം നമ്മുടെ ഫോണിലൂടെയാണ് ഇപ്പൊ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ട്പോയിരിക്കുന്നത്
അതെ ഞാന് നമ്മളെപ്പോഴും പ പഴയ തലമുറ ആ പഴയ കാലഘട്ടത്തിലെ ഒരു കത്ത് നമ്മൾ ഇവിടുന്ന് എഴുതി അട് അടുത്ത ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ശേ- ശേഷം മാത്രമേ ആ കിട്ടേണ്ട ആൾക്ക് കിട്ടുന്ന ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ- അത്രയും ഒരു നമ്മള് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ആ വളരെ താമസിച്ച് കിട്ടുന്നുള്ള ഒരു അങ്ങനെയായിരുന്നു ഇപ്പൊ പക്ഷെ ഈ ഫോൺസ് സൗകര്യം വന്ന ശേഷമാണ് എല്ലാ നൂതന രീതിയിലുള്ള എല്ലാത്തിനും പുതിയതായിട്ടുള്ള ആ നേട്ടം ഈ ർ ഫോണും അതിമ്മ അനുബന്ധിച്ച എല്ലാ ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കൈകളിൽ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്
അതെ അതെ പിന്നെ ഇപ്പൊ കുട്ടികളുടെ കൈയിലും കുട്ടികളുടെ പഠനത്തിനും ഒക്കെ ഫോണ് ഇമ്പോർട്ടന്റ് പ്രാധാന്യാണല്ലോ ഇപ്പം സ്കൂള്ത്തെ കാര്യങ്ങള് എല്ല അറിയണങ്കി ടീ പിന്നെ അധ്യാപകരൊക്കെ അവിടുത്തെ കാര്യങ്ങളും മി വിശേഷങ്ങളൊക്കെ ഫോണിലൂടെയാണല്ലോ ഷെയർ ചെയ്യുന്നത് മറ്റേ ആദ്യക്കെ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ രക്ഷിതാക്കളെ വന്ന് അറിയിക്കായിരുന്നു ചെയ്യുന്നന് ഇപ്പോ ടീച്ചേഴ്സ് പിന്നെ അവരുടെ അദ്ധ്യാപകരുടെ പിന്നെ ജോലികളൊക്കെ സ്കൂളിന്നു കഴിഞ്ഞ്, പിന്നെ ബാക്കിയുള്ള വീട്ടിൽന്ന് ചെയ്യാനുള്ള വർക്കുകളൊക്കെ, ഫോണിലൂടെയാണ് അവര് മ കുട്ടികൾക്കും, രക്ഷിതാക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളും. കുട്ടികളും ഫോണിന്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കയാണ്, കണ്ണിനൊക്കെ ചില കുട്ടികൾക്ക് കണ്ണിനൊക്കെ പ്രശ്നം വരുന്നുണ്ടല്ലോ. അതിനു പുറമെ, പഠനത്തിന് പുറമെ കാർട്ടൂണും, ഗെയിമും ഒക്കെ കളി മക്കള് കൂടുതൽ കളിക്കുന്നുന്നത് കൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നുണ്ട്.
അതെ അതെ.
പിന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയില് കുട്ടി കൂടുതലും കുട്ടികൾ ആക്റ്റീവ് ആണല്ലോ.
എല്ലരും കർമ്മനിരതരായിട്ട് കർമ്മനിരതരായി എ ഇരിക്കുന്ന ഓരോ ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളുടെ മുമ്പിലും
മന്ന മനസ്സിലായില്ല ങ്ങള് പറഞ്ഞത്.
ഇപ്പോൾെന്നാ നമ്മള് അത് രീതിയിലുള്ള. ഈ എല്ലാ കണ്ടുപിടുത്തങ്ങളും, നമുക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ ആ കുട്ടികളെ ഉപ രീതി അത് മാതാപിതാക്കൾ കൂടി വളരെ ശ്രദ്ധിക്ക്. ക്കേണ്ടൊരു ഒരു
ആഹ അതെ പല. സുഹൃത്തുക്കളെ കണ്ടെത്താനൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയാണല്ലോ ഉപയോഗിക്കുന്നത് അത് നല്ല രീതി ഉപയോഗിക്കുന്നവരും ഉണ്ട്. രീതിയിൽ മറ്റ് കൂട്ടു കെട്ടുകളിലേക്ക് വഴി പോകുന്നവരുണ്ട്, നമ്മൾ ഇങ്ങനെപ്പോ ന്യൂ പത്രവാാർത്തകളിലും. ഒക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ, ഓരോ മക്കള് വഴി തെറ്റി പോണതൊക്കെ.
അതെ
പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ, അവർക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇപ്പൊ കൂടുതൽ വന്നോണ്ടിരിക്കുകയാണല്ലോ. വിരൽത്തുമ്പിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ, ഇപ്പൊ എന്ത് കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിനെ കുറിച്ച് നമ്മുക്ക് ഫോണിലൂടെ അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, നമ്മെ കൈത്തുമ്പിൽ തന്നെ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. എന്ത് കാര്യങ്ങളും ഇപ്പം. സംശയം ഇണ്ടെങ്കിലൊക്കെ ചോദി
അതെ അതെ അതെ.
അധിക സമയം ഈ ഫോണിലൂടെ കൂടുതൽ ആൾക്കാരും ഫോണ് യൂസ് ചെയ്ത് സമയങ്ങള് കളയുന്നിണ്ട് ദോഷായിട്ട്. നമ്മള് ഫോണ് ഒരു വട്ടം വീട്ടില് പിന്നെ ഫോൺ കയ്യിലെടുത്താൽ റീൽസൊക്കെ ഇങ്ങനെ, അതിലുള്ള വരുന്ന വീഡിയോസൊക്കെ ചെറിയ വീഡിയോസ് ഉണ്ടല്ലോ അതെല്ലാം കണ്ട്. ടൈം കൂടുതൽ കളയുന്നിണ്ട്.
നമ്മൾ ഒരു പരിധി വരെ ഒരു പരിധി വരെ ഈ ഫോണും, അതിനോട്നുബന്ധിച്ച് സോഷ്യൽ മീഡിയ എന്ന് അറിയപ്പെടുന്ന ന നൂതന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും നല്ലതാണ്, അത് പക്ഷെ അതിന്റതായിട്ട്. നേട്ടങ്ങളും കോട്ടങ്ങളും നമ്മു ഈ ആധുനിക സമൂഹത്തിൽ ഉണ്ട്. അപ്പം ഇത് പുതിയ തലമുറ അവരെ പുതിയ തലമുറ അവർക്കുള്ള പഠന പഠനകാര്യങ്ങള ആവട്ടെ, അവർക്കൊരു പരീക്ഷ സംബന്ധമായിട്ടൊരു കാര്യം അപേക്ഷിക്കുന്നതിനാകട്ടെ, ഫോറങ്ങൾ പൂരിപ്പിക്കുന്നതിന് പണ്ട് കാലത്തൊക്കെ വിദ്യാലയങ്ങളിലും കല എല്ലാവരും ഫോറം പൂരിപ്പിച്ച് കൊടു കൊടുത്ത് അതിനന് ശേഷം മാത്രം മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ
ഉമ്മാ
ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
വേദറെ ഇടയിൽ ഒന്നും കേൾക്കാതായി ഒന്നും വരാതായി
ഹലോ പറഞ്ഞോളൂ
ഹലോ ആ നിങ്ങ നിങ്ങൾ തുടർന്നോളൂ ഞൻ കേ എറെ ഇടയിൽൊന്ന് ഫക്ട് ആായി
ആഹ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്
ആഹ ഇപ്പൊ കേക്കുന്നുണ്ട്
ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
ഇപ്പോൊ ആ നിങ്ങള്ൾ പറഞ്ഞ പോലെ നിങ്ങള്ൾ പറഞ്ഞ പോലെ കുട്ടിയക്ക് എല്ലാ കാര്യങ്ങളും സംശയവും കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റും ഫോണ് വഴി
അതെ പണ്ട് വിദ്യാലയങ്ങളിലൊക്കെ നമ്മള് കലാലയങ്ങളിലൊക്കെ ഒരു അപേക്ഷ നമ്മള് ഫോറം പൂരിപ്പിച്ച് കൊടുത്ത ശേഷം മാത്രമേ അവിടെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാം ഫോൺ എന്നുള്ള ഒരു നൂതന സംവിധാനം വഴിയാണല്ലോ നമ്മളെല്ലാം അപേക്ഷിക്കുന്നത്
അതെ സ്വയം ചെയ്യാ എല്ലാം സ്വയം ചെയ്യ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല
അതെ അതെ അപ്പം എല്ലാ തരത്തിലും നമുക്ക് എല്ലാ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഗുണങ്ങളും അതിറതായിട്ടുള്ള കോട്ട ങ്ങളുംുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് മാത്രമാണ് നമുക്കത് ലഭ്യമാകുന്നത്
ആ അതെ ഇപ്പൊ എല്ലാ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു ദോശ അല്ലെങ്കില ഒരു ഗുണം രണ്ടും ഒരു വാത്തുണ്ട് നമ്മള് യൂസ് ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് വരും
ഇപ്പോൾ ഇയാൾ തന്നെ സൂചിപ്പിച്ചത് പണ്ട് കാലത്ത് നമുക്കൊക്കെ മുഖം കണ്ടൊരു വ്യക് വ്യക്തിയോട് സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ മാത്രം അങ്ങനെയുള്ള ഒരു വസ്തുതയായിരുന്നു പക്ഷെ ഇന്ന് എത്രയോ അകലങ്ങളിൽ എത്രയോ ദ ലോകരാജ്യങ്ങളുടെ ഏറ്റവും ഏറ്റവും അറ്റത്തിരുന്ന കൊണ്ട് തന്നെ നമുക്ക് ഈ കൊച്ചു കേരളത്തിലേക്ക് നമ്മുടെ ബന്ധുക്കളെയോ നമുക്ക് നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളെയോ എല്ലാവരെയും അവരുടെ മുഖം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അവരോട് സംസാരിക്ക ാനുള്ള ഈ രീതിയൊക്കെ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ ഉണ്ടായതാണ്
അതെ ഇപ്പോൊ പിന്നെ വിദേശത്തുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ഉപകാരവുന്നത് നമ്മുടെ അടുത്തുള്ളവരൊക്കെ നമ്മുക്ക് പെട്ടെന്ന് പോയി കാണാൻ സാധിക്കുമല്ലോ വിദേശത്ത്പ്പോൊ ഒരാള് ഒരു ഒരു പിന്ന ആള് വിവാഹം കഴിഞ്ഞ് ഒരാള് പോയി് ട്ടുണ്ടെങ്കിൽ ജോലി ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പരിപാടികളൊക്കെ അവർക്ക് കാണാമല്ലോ ഇപ്പോൊ അങ്ങനെ നല്ല നല്ല ഉപകാരങ്ങളും ഉണ്ട് കൂടുതലും വീഡിയോ കോൾ വഴി
അതെ അതെ അതെ ഇപ്പം നമുക്ക് പുതിയ സാങ്കേതിക വിദ്യയിലാണെങ്കിൽ നമുക്ക് പണം കൈമാറാനുള്ള എല്ലാ വി സാങ്കേതിക വിദ്യകളും ഇതിൽ ഉണ്ടല്ലോ പുതിയ
അതെയ അതെ നമ്മള് ബാങ്കിലൊന്നും പോവേണ്ട ആവശ്യല്ല നമുക്ക് ഫോൺ വഴി തന്നെ എല്ലാം ചെയ്യാം
പണമിടപാടുകളും ആ എല്ലാ രീതിയിലുള്ള ഒരു നമുക്ക് നമ്മുടെ ഈ നിത്യജീവി ഇതാണ് പറയേണ്ടത് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഫോൺ എന്നുള്ള ഈ നൂതന സാങ്കേതിക വിദ്യയിൽ കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ
അതെ അതെ ഫോണിനെ മാറ്റിവെക്കാൻ കഴിയാത്തൊരു ജീവിതത്തിലാണ് ഇപ്പൊരു അ കാലഘട്ടത്തിലാണ് നമ്മളിപ്പൊ ജീവിക്കുന്നത്
അതെ
നമ്മള് നല്ല രീതിയില് ഉപയോഗിച്ചാല് അത് ഏറ്റവും ഗുണം അത് മറ്റുള്ള തെറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളത് ന നന്നായിട്ട് നിയന്ത്രിക്കണം മക്കളൊക്കെ നമ്മള് ഫോണുപയോഗിക്കുമ്പോ അവരുടെ ശൊ അവരെ അവരെ ഒന്ന് ശ്രദ്ധി ുന്നത് നല്ലതാണ് എപ്പോഴും
അതെ അതെ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് നല്ലൊരു നല്ലൊരു ഭാവി ക്ക് വാഗ്ദാനം തന്നെ ന നൽകിയിരിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്നന്ന്റിയപ്പെടുന്ന നൂതന സാങ്കേതിക വിദ്യ പക്ഷെ അത് അതിന്റെറെ ഇതിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു വര നേ സാങ്കേതികവിദ്യ തന്നെയാണത്
അതെ അവരുടെയും കഴിവ് പ്രകടിപ്പിക്കാനും എല്ലാത്തിനും സോഷ്യൽ മീഡിയ നല്ലതാണ്
അതെ
ഓക്കെ നമുക്ക് ഞായെന്ന കൊറച്ചഴിഞ്ഞിട്ട് വിളിക്കാട്ടോ
ശരി ശരി